ഹാ ന്ന്ന്ന്
ഹലോ
നമസ്കാരം
ആഹമ്മാ നമസ്കാരം
എന്താ വിശേഷം എവിടെയാണ്
സുഖണ എവിടെ ഉണ്ട് ഭർത്താവിന്റെ വീട്ടിലുണ്ട്
ഉണ്ട് അതാണ് രണ്ടു ദിവസയിട്ട് കാണുന്നില്ല
ആഹ ഞാനേ ഇപ്പോൊ ആ ഞാന് രണ്ട ദിവസം സ്കൂള ഇല്ലല്ലോ ആ് രണ്ട ദിവസം സ്കൂള ഇല്ലല്ലോ അപ്പൊ ഇങ്ങോട്ട് പോന്നതാണ്
ല് കാണാ അല്ലെങ്കില് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഇതിപ്പോ രണ്ടു ദിവസ ആയിട്ട് ഒന്നും കാണുന്നില്ല
ഇവിടെ വന്നാ പിന്നെ ഇവിടെ കുറേ കുട്ടികളൊക്കെ ള്ളതാ അപ്പൊ ഭയങ്കര തെരക്കാണ് സ്റ്റാറ്റസ് അക്കാനം പോണന്ന് എടുക്കാനൊന്നും സമയം കിട്ടൂല ആഹാ ഇവിടെ കൊറ കുട്ടികളാണ് ആ നോമ്പൊക്കെ തുറന്നു
അ അ
ഇങ്ങൾക്ക് നോമ്പ്ണ്ടായിരുന്നോ
ആ ഉണ്ടായിരുന്നു നോമ്പ് തുറന്ന് നോമ്പ് തുറന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റ ഇത്ത ഒരു ചക്ക കൊണ്ടു തന്ന കൊണ്ടുതന്നപയ് ആ ചക്ക നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ പക്ക അത്രക്കും ഗുണമുള്ള സാധനമാണല്ലോ
ആ വടെ ഇന്നലെ കിട്ടിയിരുന്നു പിന്നെ എല്ലാർക്കും നോമ്പായതോെണ്ടെ ആർക്കും കഴിക്കാന്നൊന്നും വേണ്ട വന്നില്ല കൊറ
അതെ അത അതെ നീക്കം എനിക്കിപ്പോ തന്നെ പരിപാടി ഇതെല്ലാം പറിച്ചിട്ടു ബാക്കി സൂക്ഷിച്ചു വെക്കണം
ആഹ ആഹ സാധനം നല്ലതാണ് പറഞ്ഞിട്ട് കാര്യമില്ല കൊറെ പണി എടുക്കണാവുമ്മേ
എടുക്കണം എടുക്കണം അതില് ചക്കയില് ജോലി എടുക്കാന്ന് പറഞ്ഞാതൊരു ജോലി തന്നെയാണ്
ആഹ
അ എന്നാലും നല്ല സാധനംല്ലേ
ആഹ അനെ ചക്ക തീരെ വിഷം എന്തൊന്നും ഇല്ലാത്തതല്ലേ
അതെ ഇതിന്റെ സമയം കഴിഞ്ഞാ പിന്നെ നമുക്ക് ഇവിടുന്നും
ആഹ് അപ്പൊ ഭയങ്കര പൂതിയാവും ഒന്ന് ഒരു കഷ്ണെങ്കിലും കിട്ടിയെങ്കി
അപ്പൊ എങ്ങനെ വേണെങ്കിൽ ജോലി എടുക്കായിരുന്നോ എന്ന് കിട്ടിയാൽ മതിയായിരുന്നു തോന്നും
ആ ആ് ഞങ്ങൾക്ക് ഇവിടെണ്ടേ ചെറിയ ചെറിയ കുട്ടി അത്തി പിലാവുകുകളുണ്ട് എളുപ്പം കായിക്കണ പിലാവ് പറഞ്ഞിട്ട് ഇവിടെ കാകു കുഴിച്ചിട്ടതാ ആഹ ചക്ക ആഹ് ഇവിടെ രണ്ട രണ്ട മൂന്ന് കൊല്ലമായിട്ട് കാക്കു അങ്ങനെ കുഴിച്ചിട്ടതായിരുന്നു ഇതിപ്പ അവുമ്മെ ഉണ്ടായി തുടങ്ങിയപ്പോ അത് ചക്ക പൊട്ടണ കാല ആകുമ്പോത്തിനകുമ്പോ കഴിച്ചും വേഗം എല്ലായിടത്തും ചക്കക്കാലം തുടങ്ങുമ്പോക്കും ആവുമ്മ് കാഴ്ച്ച് കഴിയും
കൈ കൊണ്ടന്നെ പറിക്കാല്ലോ
ആഹ് എളുപ്പമാണ് വളഞ്ഞി ഉണ്ടാവൂല നല്ല സുകാണ് നന്നാക്കാനൊ ഒന്നും വലിയ
ഓറഞ്ച് കളറിലാണോ
അല്ലേ മഞ്ഞ കളറ് തന്നെ ആ മഞ്ഞ തന്നെ പക്ഷെ ഒരുപാട് വലുപ്പ പക്ഷെ ചോള നല്ല മധുര അത് ഇവിടെ തൃശ്ശൂരിന്നാ തോന്നുന്നുണ്ട്
മണ്ണുത്തിയിൽ നിന്ന് ആ ഭാഗത്തുന്നാ തോന്ന്ണ് തയ്യ് വാങ്ങിയത് ഇവിടെ അയിന് ജാതിക്കെ കുഴിച്ചിട്ട അപ്പ അതിന്റൊക്കെ തയ്യള് കൊടുന്ന കൂട്ടത്തി അങ്ങനെ കൊടതായിരുന്നു
എന്താണ് അതെന്തായാലും പെട്ടെന്ന് കായ്ഫലം തന്ന എന്തൊണ്ടും നല്ല ന്താല്ലോ
അ അയിന്റെ കൂടെ കൂടുന്ന തന്നെയന്ന് മാവൊക്കെ ആവുമൊന്നും കായ്ച ന്നെല്ല
അ ശരി ചെലത്തിൽ അങ്ങനെ എല്ലാതും ബെഡ് തൈ ആയിരിക്കില്ല അത് കൊണ്ട് വന്നിരിക്കണേ
അല്ല അതന്നെയാണ് പറഞ്ഞു ഒക്കെ അതന്ന തന്നെ പക്ഷെ അത് എന്താ സമയം ആവായിട്ടാണ് തോന്നുണു പറഞ്ഞു കാകു നോക്കീട്ട് എല്ലാതും ഒരേപോലെ പെട്ടെന്ന് കഴ്ച്ചൂല്ലല്ലോ പറഞ്ഞിട്ട് കൊറെ തയ്യള് കൊടുന്നു വെച്ചരിക്ണ് നാരങ്ങ അത് ഇത് പറഞ്ഞിട്ട്
നല്ല ഇണ്ടാവൂല്ലേ
ആ ഉണ്ട് പക്ഷെ ഒന്നുമേ കാഴ്ച്ചു തുടങ്ങിയിട്ടില്ല നാരങ്ങ മരത്തുമ്മെ കഴിഞ്ഞ പ്രാവശ്യം കൊറെ നാരങ്ങ കായ്ച്ചു
ഇടിന്റെ അടുത്ത് തന്നെയാണോ നട്ടിരിക്കണ് വീട്ടിൽ തന്നെ വീട്ടന്റെ പരിസരത്ത് തന്നെ
പരിസരത്തു വെച്ചാല് വീടിന്റെ കുറച്ചപ്പുറത്ത് കുറച്ച് പാടണ്ടായിരുന്നു
ആഹ
അപ്പൊ ഇവർക്ക് പണ്ട ആകുമ്പോ ഒരു നോട്ടമുണ്ട് അപ്പൊ അതിന്റെ ആൾക്കാർ അത് കൊടുക്കാണെന്ന് പറഞ്ഞപ്പോ നമുക്ക് ഇ വീട്ട ആ പാടത്തക്കൊന്നും നേരെ വഴിയില്ല അപ്പോ വലിയ വില ആ സ്ഥലം അങ്ങനെ കൊടുക്കൂല്യ അപ്പൊഇവർ പണ്ടേ ആവുമ്മ ഇങ്ങനെ നോട്ടം നോട്ടം ഇിട്ടിട്ട് നിന്നതാണ് അത് കിട്ടുകയാണെങ്കിൽ വീടിനോട് ചേ ചേർന്നല്ലേ അപ്പോ നമുക്ക് വഴി ഇവിടുന്ന് ഇടെ ചോദിച്ചിട്ട ശരിയാക്കി കഴിഞാല് ആ പാട എടുത്ത സുഖമല്ലന്ന് എപ്പോഴും പറ അപ്പൊ അങ്ങനെ പൈസൊക്കെ പൈസ അല്ല ഗോൾഡ് ഒക്കെ ഉണ്ടായി കൊണ്ട പോയി വെച്ചിട്ട് സ്വർണ്ണക്കെണ്ടന്ന് കൊണ്ട പോ പണയം വെച്ചിട്ട് അങ്ങനെ ആ സ്ഥലംണ്ട എടുത്തു
താണല്ലോ കൃഷി ചെയ്യാനും എല്ലാത്തിനും സ്ഥലം വേണല്ലോ
അ ഇതനി ഇവിടെ ഞങ്ങൾ വീട് വെച്ചോ താക പതിനേഴ് സെന്റ ഉള്ള സ്ഥല
ആ ആ
അയിലുള്ള തെങ്ങും കവങ്ങും ഒക്കെ ഉണ്ടാവുകോണ്ട്ന്നെ അത് നമുക്ക് മുറിച്ച് കളയാനും പറ്റൂല്ല നമുക്ക് തേങ്ങന്റെക്കെ അവു ശത്തിന് പ്പ തേങ്ങനെ വേണ്ടേ
അ
ആഅപ്പം ആ അപ്പൊ പിന്നെ അതൊന്നും മുറിച്ചളയാനും പറ്റില്ലല്ലോ പറഞ്ഞണ്ട് അങ്ങന അപ്പുറത്തെ സ്ഥല വാങ്ങിപ്പോ അവിടെ എല്ലാം ഉണ്ടാക്കിഓൽക്ക് ഇങ്ങനെ തൈ ഉണ്ടാക്കണുന്നത് ഇങ്ങനെ ഒക്കെ പൂത്തുണ്ടായി കാണുന്നതക്കെ ഭയങ്ക
ഇഷ്ടണ് നമ്മള് റ്റ് അതിനൊരു കായ ഫലം തരുമ്പോൾ നമുക്കത് സന്തോഷം അങ്ങത്തന്നെണല്ലോ അത് പ്പ യെന്ത് ചെറത്താണെങ്കി ലും നമ്മളത് കഴിക്കുമ്പോഴ ഉണ്ടാവുന്ന ഒരു സംതൃപ്തി നമുക്ക് ഇവിടെ എന്ത് വലിയ സാധനം കിട്ടിയാലും ഉണ്ടാവില്ല നമ്മള് അധ്തന്ന ഉണ്ടാക്കുമ്പൾ വള്ള ഒന്നും ഇടാത്ത നല്ല സാധനങ്ങള് ഉണ്ട കഴിക്കാലോ
ആ പക്ഷെ അത് കൊണ്ടന്ന് വെച്ചാലും തന്നെ അതിനുള്ള വാളവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നല്ല ചെിലവന്നെയാണ്
അ
അന്റെ എല്ലാതും നോക്കെങ്ങി തന്നെ ഉള്ള ഉണ്ടാവ വെറുതെ നമ്മൾ മണിൽ വച്ചിട്ട് പണ്ടൊക്കെ കഴ്
ആ മണ്ണിൽ വെച്ച് നോക്കാതിരുന്നൽ അങ്ങനെ എന്ത പറന്നരി മോരടിച്ച പോലൊയിപ്പോവും വളർച്ചയുണ്ടാവില്ല വെള്ളും വളവും പാഗതിന് കൃത്ത സമയത്ത് നമ്മള് കൊടുക്കണം
ഉം അത് പിന്നെ പാട കോണ്ട് വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടില്ല പക്ഷെ പിന്നെ പണിക്കാരൊക്കെ കിട്ടാനാണ് പണി ഇവിടെ
ആ മ് മ് ആ
പിന്നെ എന്തൊക്കെയുണ്ട്
വേറെ എന്ധെക്കെകിടന്നോ കിടന്നോ
ഇല്ല ഞാനിപ്പ നോമ്പൊക്കെ തുറന്നതേപോലെ കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുത്തിട്ട് അതിന്റെ പത്രങ്ങളൾ ഒക്കെ ഇവിടെ സിംഗ് ഗിൽഇട്ട് വെച്ചതാ ഒക്കെ ഒഴിച്ച് ഇങ്ങനെ ശരിയാക്കി ക്കട്ടെ ആഒക്ക ചോദിച്ച ഒന്ന് ശരിയാക്കട്ടെ എന്നിട്ടൊക്കെ മോറി വെച്ചി്ട്ടണം കെടക്കാന്ന് വിചാരിച്ചിട്ട്
ആ
ഇനി മക്കളൊക്കെ ഉറങ്ങിയെങ്കില അല്ലേ നമ്മുക്ക് സ്വസ്ഥയിട്ട ഒന്ന് കടക്കാൻ പറ്റുള്ളൂ ഓല ക്കെ ഒറങ്ങണെങ്കിൽ നേരം പത്ത് മണി കയ്യ
ഇടുക്കി കൊണ്ടുപോല ഒന്ന് ഉറക്കി ഇടുക്കനങ്ങിൽ കുറച്ച് ജോലിയാണ്
ആ ചെറുത് തീരെ ഉറങ്ങല്ലോ ഓൻ ഉച്ചക്ക് നല്ലോണ്ണംന്ന ഉറങ്ങും അതെ രാത്രി ഉറക്കേയില്ല
ഇറങ്ങിയില്ലെങ്കിലാണെങ്കിലിൽ ഈ സദ്യ സമയത്ത് ആമ്പോഴേതിന് ഉറക്കം തൂങ്ങി പിന്നെ കിടക്കാനാവുമ്പോത്തിന് എനിക്കും ചെയ്യും
ഇത് ഇന്റെ പിന്നെന്താ പറയാ വലിയത അങ്ങനെ തന്നെയാണ് പുസ്തകം എടുത്താ ഓനെ ർ ക്കാണ് പുസ്തകം എടുക്കാതെ മൊബൈലണ് കൊടുത്തക്ക്ണ് ചിങ്കിൽ ഓനൊരു ഓർ
ഇനി എന്നാ പോണ അങ്ങോട്ട് പോണ്
ഞാന ഇനി നാളെപ്പഞ്ഞും ഇവിടെ പിന്നെ ഇവർക്ക് മദ്രാസ ഉണ്ട് കുട്ടികൾക്ക്
ഉം ഉം
അപ്പൊ രാവിലെ അങ്ങോ് പോണം ഇ വ മദർസക്ക ആാക്കിട്ട് അങ്ങോട്ട പോണംന്ന് വിചാരിുന്നു പോല പിന്നെ മദർസത്ത് അങ്ങട് വന്നു ആോ
അ
അടുത്ത തന്നെ ആവണ്ടേ അവിടെ എടെ എവിടെയും മാറി മറിഞ്ഞ നിൽക്കാ ഒന്നും പോകൊന്നുമില്ല മദ്രസായാലോ സ്കൂൾ ആായാലോ ഒന്നും
ആ അത് നല്ലൊരു കാര്യമാണ് അല്ലെങ്കില് ഉമ്മറ്റിയുടെ വീട്ടു പോകുമ്പോഴേ എന്ത ചെയ്യും മദ്രസ പോവും അന്നല്ലെങ്കിൽ ഉസ്കൂള് പോകവും അങ്ങനെയ ആകുമ്പോ എപ്പ വേണമെങ്കിലും പോവയും വരിയേം ചെയ്യാലോ
ആ അടുത്താവകുമ്പോ അത് സുഖമാണ് എപ്പോഴും പോകും വരും ചെയ്യായി ഒരു ദിവത്തെ പിന്നെ അവധിയള്ളെങ്കിലും ഞങ്ങക്ക് നക്ക് പോകും വരും ചെയ്യാം
ആഹ ശരില്ല
വട ഉ വടപ്പ നാ ത്തമാരൊന്നും വന്നിട്ടില്ല അവലൊക്കെ പിന്നെ എന്താ പറയയാ ഈ ഒരു ദിവസത്തെ ലീവ് അല്ലായിറിഞ്ഞിട്ടെ ഒക്കെ ഒന്ന് ഇവിടെ എത്തുമ്പോൊക്കെ അങ്ങട്ട തന്നെ പോകവാറായില്ലേ
താ ശരിക്ക ഞങ്ങടിവടണേലും ഞൻ വി ചെയര
നാത്തുമാരെ ഒരാളവിടെ പിന്നെ അടുത്തന്നെയാണ് ഒരാള് കൊറച്ച് ദൂരണ് എന്തായാലും രണ്ടാളും വരലൊക്കെ കണക്കാണ് ആഹ് ആ യാത്രയൊക്കെയാണ് പക്ഷെ ഇവിടെ ഇന് കുട്ടികളൊക്കെ വേഗം ക്ഷീണിക്കയി
ആഹ
ഇവർക്ക് മറ്റേ ബൈക്കുമ പോവുവാണെങ്കില് പ്രശ്നമല്ല അല്ലാതെ നമ്മളെ കാറിലൊന്നും ഓര് പോരൂല്ല അവള് കോയാൻ കുയന്നു
അ ആഹ കാർ എടുത്തിട്ടില്ലായിുന്നോ ഫുൾ ബൈക്കിലായിരുന്നു യാത്രായിരുന്നത് ബസ്സി കയറാൻ പറ്റൂല ഒരു ക ഒന്നും പറ്റൂില്ല ഞങ്ങൾക്ക് കൊറച്ചന കയറുമ്പോഴേക്കനും പിള്ളേരും ഞാനും ആകയി ചർദിച്ച ഒരു വിധത്തിലാവും ഇത് ബൈക്കില് കാ
അടെ ഇന്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ് ഉ ഇപ്പൊ പിന്നെ കൊറെങ്ങനെ ശീലായി വരുന്നു ഇവിടെ കല്യാണം കഴിച്ചു വന്നോടനന്നും കോളേജക്കൊക്കെ പോണെങ്കിൽ ബസ്സില് പോവാാൻ വിെക്കൂില്ല ഞാൻ കോയങ്ങന്ന്റ അപ്പൊ ഇോ ഇന്നെ സ്കൂൾ ബസ്സില ഉണ്ടാക്കി എന്ന്നെ ബൈക്കുമ്പേ് ഇങ്ങെ കൊണ്ട പോയാല എനിക്ക്രിയാകില്ല ബസിൽ പോണ പടിയണെങ്കിൽ ബസൽ തന്നെ പോണം ഡിസ് ബസിലാണ്ടാക്കി
അതെ പോകുന്നത് ഇഷ്ടാവണം വണം എന്നാലാണ് പിള്ളേര് വലുതാവുന്ന സമയത്ത് അവർക്ക് തനിച്ചൊറ യാത്രൊക്കെ ചെയ്യണെങ്കില്ലേ ഇടക്ക് നമ്മളൊരു ശീലം വരുത്തിക്കണം അവഓർക്ക് എല്ലാ കാര്യങ്ങളും നമ്മള് ശീലിപ്പിക്കുന്ന പോലെയാണല്ലോ
ആഹ അതന്നെ ഇപ്പൊ ചെറുപ്പത്തിലാ ശീലിപ്പിച്ചാലൽ അത് ശരിയയിക്കോളൂ എന്ന് പറഞ്ഞിട്ട്
അതെെ അതെ ഞങ്ങ ശീലായി ശീല്ലായി പിന്നെ കുറച്ച് വലുതായി കഴഞ്ഞാല് എനിക്ക് കൊറച്ച് പർത്തൊക്കെ ഗക്കെ ഇട്ടനെ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം അവതൊക്കെ ശീരം വരുത്തണം ഉം അ നമ്മ വേണ്ട ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടു
ആ ഇപ്പ ഇനി കൊറെൊക്കെ സ്കൂളിൽന്ന്ന്നെ പറഞ്ഞട്ട് ടീച്ചർമാരൊക്കെ പറഞ്ഞട്ട് ഇപ്പൊ പണ്ടത്തെമാര് പറ വെറും പുസ്തകത്തിലുള്ളത് മാത്രല്ലല്ലോ
അതെ അതെ അത്ശെരിയാ പിന്നെ വീട്ട്ന്ന് നമ്മളും കൂടൊന്ന് ശ്രദ്ധി ച്ച് കഴിഞ്ഞൽ ശെരിയായി പിന്നെപ്പത്തെ പിള്ളേര് ഈ ഫോണ് കള്യൊക്കൊന്നൊഴിവാക്കി അവർക്ക് സാധാരണ നമ്മളെ പഴേ കളികളൊക്കൊന്ന് പറഞ് കൊട്ക്ക ക്ക അതുപോലെ കളിപ്പിക്ക വൈകുന്നേരം സമയങ്ങളിൽ നമ്മളും അവരെ കൂടൊന്ന് ചെലവഴി ക്കാണെങ്കിൽ നല്ലതാണ്
മ്മ് അതൊക്കയ്ന് പറ്യാനേ പറ്റൊള്ളേ ഓലൊക്കെത്രേ ഓൽ ഒന്നാമതെന്താച്ചാല് ഞമ്മളൊക്കെ ചെറ്തായിന്ന സമയത്തെന്നാൽ അപ്പൊറും പ്പൊറുള്ള വീട്ടിലെ കുട്ട്യാൾ അയൽവാസി കുട്ട്യാളൊക്കെ കളിക്കാന്ണ്ടായ്ര്ന്നു ഇപ്പളയ്ന്ം ആര് ആരെ വീട്ട്ലും പോകൂല്ല
വൈകുന്നേരം എല്ലാരും വിളിച്ചരിക്ക പുട്ടികള് കളിയോ കണ്ണുകട്ട കളിയോ അങ്ങനെന്തെങ്കിലൊക്കെ ക
ആ ഇവ്ടെ ഇവിടെ ഇവര് നാലഞ്ച് ആള്ണ്ട് കളിക്കാനൊക്കെ പക്ഷെ പറ്ഞ്ഞ്ട്ട് കാര്യല്ല പത്ത് മിനിറ്റ് നല്ല നെല്ക്ക് കള്ച്ചാല് അട്ത്ത സമയത്ത് തൊട്ങ്ങി ത മ് ഒരാൾ കളിക്ക്ണ കളി ഒരാക്ക് പറ്റൂില്ല ഒരാൾ ഒള്ച്ചിര്ക്ക്ണ സ്ഥലം ഒരാക്ക് പ റ്റൂലാ
പിന്നെ അട്ച്ച് പിരിയും നാ ൽ വഴിക്കായി പിന്നെ ഓരോര്ത്തര് ഫോണ്ലാ
അ അപ്പത് വിചാര്ച്ച്ട്ട് ഫോണൊട്ത്ത്ട്ട് ഒരു ഭാ ത്തിര്ത്തൽ ഞി ആള് തോനെണ്ടാവുമ്പോ നമ്മടെ പണി കയ്യൂലേ
മോളെ ഞാൻ വിളിക്ക്യാട്ടാ ആ ശെരി ആ